ഹലോ
ഹലോ
പറഞ്ഞോടാ
ആഹ് എന്തൊക്കെയണ്ട് ഫുഡൊക്കെ അയച്ചോ
ആഹ കഴിച്ചേ ഞാന ഇനെ വാർത്ത കാണവായിരുന്നു കേട്ടോ മറ്റേ ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ
കുത്തകളാണല്ലോ അല്ലേ
അതെതെ
ഉം
ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊന്നില്ലേ
ആ കേട്ടു ഭയങ്കര സങ്കട ആപ്പോ
അതെ അമ്മയ്ക്കൊക്കെ എങ്ങനെ കട്ട് ന ഞാൻ തോന്നില്ലേ സ്വന്തം കുഞ്ഞിനെ
പിന്ന അതന്നെ ഇങ്ങനെ നമ്മള് സ്വന്തം മക്കളെ അങ്ങനെ ചെയ്യാൻ കാര്
അത അപ്പ ആ വാർത്ത ഇങ്ങനെ കേട്ടോൊണ്ടന്ന അപ്പൊ അവർക്ക് അവന്റേതായിട്ടുള്ള തക്ക ശിക്ഷ തന്നെ കിട്ടണം
ആ അതെ പിന്നെ അങ്ങനെ കൊടുക്കുമ്പോളേ പിന്നെ അവരത് ചെയ്യാതിരിക്കുള്ളു
അതെ പക്ഷെ എനിക്ക് ഒന്ന് ഇനി എത്രയൊക്കെ ഇതുപോലത്തെ വാർത്തകളൊക്കെ സംഭവിച്ചാലും ഉം ആരും ഉം ഒന്നും പഠിക്കുന്നില്ലന്തോന്നാ അത്ന്നെ
ആ പഠിക്കുന്നില്ല അവര് ചെയ്യണ നക്ക ചെയ്യ ഇപ്പഴാണെങ്കില് അതിന്റെ ഒരു കാലഘട്ടമാണല്ലോ കൊല്ല കാര്യല്ലാതെ ആ കാര്യൊന്നും വേണ്ട കൊലൻ ആ മത്തെ ചെയ്യാപ്പല്ല ഇതാണ് ചെയ്യുന്ന ഓരോ ഇതും പ്രത്യേകി തന്നെയാണ് കാമുഖം ആ ഓരോരുത്തര സ്നേഹിതാവ് പ്രണയിച്ചു പോവവാ ഒരു മക്കളെ അവിടെ അനാഥരാാക്കുക ഒരു മക്കളെ കൊല്ല എന്താണ് കാലം അത വല്ലാത്തൊരു സങ്കട ആയിപ്പോയി ആ വല്ലാത്തൊരു സങ്കടംമായി പോ എത്ര നാല്പ്പത്തി എത്രോ മുറിവുകൾുണ്ട് പിന്നെ ശരീരത്തില് ഉം.... കുഞ്ഞിന് അപ്പൊ അതാണ് എന്താ ആലോചിച്ചിട്ട് ഞാൻ പറയാ ഇനിപ്പോ ആ സ്ത്രീക്ക് ഇനി പോ ആ വർത്ത പിന്നെ അയാളോട് എന്ണ്ട് അയാ അയാക്കും മതില്ല പിന്നെ ഇതും പോയി മക്കളും പോയി ഇനിപ്പോ അത് ഭയങ്കര ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇവിടെ ഉണ്ടാവില്ല എവിടെ ഉണ്ടാവില്ല ഉം
അതൊക്കെ ഒരു
അത അപ്പൊ ആ അപ്പൊ ആ സമയത്ത് അതെ ആ സമയത്ത് അതൊരു ഇതായി തോന്നും പക്ഷേ പിന്നെ നമുക്ക് അത് ഖേദിക്കേണ്ടി വരും അവരന്നെ
ചല്ലാം വാർത്തകളൊക്കൊണെങ്കിൽ അത് ചിലപ്പോം കുറച്ചൊക്കെ സത്യമായിരിക്കും കൊറച്ചിക്ക അല്ലാതല്ലേ വ്യാജമായിട്ടുള്ള വാർത്തകൾ അപ്പൊ നമുക്ക് വാർത്തകളെ കൊണ്ട് രണ്ടു ദോഷവും ഉണ്ട് ചിലതൊക്കെ നടക്കുന്ന സംഭവങ്ങളൊന്നും ആയിരിക്കില്ല നമുക്ക് ക വാർത്തയിട്ട് വരുന്നത്
അതെ ചാനലിൽ പല ചാനല പല വാർത്തകളായിരിക്കും സാണകാര അങ്ങനെ വ ആ ഏതായാലും പിന്നെ മനുഷ്യ നമ്മള് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും എല്ലാ തരം ഇ വാർത്തകളും നമ്മള് നമ്മള മക്ക മക്കളെ കൊല്ല ആ അവര് അവരെ മക്കളെ കൊല്ലന്ന് പറഞ്ഞല് പിന്നെ ഉ നല്ലൊരു കാര്യല്ലല്ലോ?
അതെ അതെ
മക്കളല്ലേ നമ്മള് സമ്പത്ത് നമ്മൾ വിചാരിച്ചാ പോലെ പിന്നെ നമ്മള് ഓരോരുത്തരെ ആ ഓരോ ആൾക്കരെ വർത്താനം ഓരോ ഇതും കണ്ട് ഞമ്മള ഇങ്ങോട്ട് മയങ്ങാണ് സ്ത്രീകളെ പോണ്ണൂങ്ങൾ ചില സ്ത്രീകൾ ഉ അവർക്കറിയില്ല അവരെന്തിന അങ്ങനെ ചെയ്യുന്നതന്നു നമ്മള മക്കൾക്കണ്ന്നില്ല ദോഷം നമ്മുക്കും ആ ദോഷംന്ന് വിചാരിക്കുന്നില്ല.
അതെ അവര്മില് ആ കുഞ്ഞുങ്ങളുടെ കാര്യൊക്കെ അവര് മറന്നു പോകുന്നു.
ആ അതെ അവൊക്ക് വേണ്ടെങ്കി അതിന്റെ ഉപ്പ അച്ച്ചഛന കൊടുത്തണ്ട കൊടുത്താൽ പോരായിരുന്നു. അങ്ങനെ ഇതക്കയാണെങ്കിൽ ആ അങ്ങനെ വേതം കൊ കൊന്നാതെ ഇതാക്ക്ണ്. ഓരോ ദിവസ അങ്ങനെ തന്നെയാണ്. മക്കളെ ഉം ഭാര്യനെതാക്ക അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരും ഓരോ വാർത്തകളാണ്.
അതുപോലെ തന്നെ വേറെ കൊച്ചിനെ. അച്ചൻ ചൂട് കഞ്ഞിയെള്ള ഒഴിച്ചന്ന്. പറഞ്ഞ് എട്ടൊമ്പത് വയസ് ള്ളരു കുഞ്ഞഞ് ഒരു മോനെ ആ വാർത്ത ഉണ്ടായിരുന്നോ?
അത് ഞാൻ കേട്ടില
ആഹ അതിങ്ങനെയാ കുഞ്ഞ് പറയുന്നത് മോൻ പറഞ്ഞത് മോന്റെ അച്ഛൻ പൊള്ളിച്ചതാനാന്നു പക്ഷേ മോൻ വീട്ടിലുള്ളവര് പറയുന്നത് അച്ഛൻ അങ്ങനെ ആ സ്ഥലത്തില്ലയിന് എന്നാ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് തന്നെ തട്ടി ദേഹത്ത് വീണയാണെന്നാ?
ആ ആ
ആ പക്ഷെ എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനി കള്ളം പറയോ? എന്നന്ന് നമുക്ക്റിയില്ലല്ലോ? എന്താണെന്നമ്മള സത്യാവസ്ഥ
ആ പിന്നെ അതുപോലെ തന്നെ ഒരു ആഫാനന്ന ചങ്ങായി ഓർമ്മ ഓർമ്മല്ല കുറച്ച് മുന്നായിട്ട്. അനിയനും മാ ഉമ്മാനും വെല്ലിമ്മനും അമ്മ പിന്നെ ഇളയമേനി മേളാപ്പനൊക്കെ ന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ? അന്നെ മയക്കുമരുന്നാണ് കാര്യമായിട്ട്.
ആഹ ആഹ
അ കൊറച്ച് കട കടബാധ്യത കൊണ്ട് കടം ചോദിച്ചപ്പോ? എളാപ്പനത്ത് പോയി എളാപ്പ ഒക്കെ കൊടുത്തിന്നു ആദ്യം കാടം പൈസ വാങ്ങി വാങ്ങിരുന്നളാപ്പാല അപ്പോ അത് അത് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ എളപ ഒന്ന് ചോദിച്ചിരുന്നു. അതിനെ ഇളാപ്പാനും കൊ കൊന്നു പിന്നെ ഉപ്പ ഗൾഫിലായിരുന്നു. ഇപ്പ ഗൾഫ് ഒന്നന്ന് വന്നു ആരുല്ലല്ലോ? അല്ല ഉമ്മാനെ കൊന്നി ഉമ്മാനെ കൊ കൊ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ഉമ്മാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ദുരിതാവസ്ഥ ലയിരുന്നു പിന്നെ എന്ത ശരിയായി ഇപ്പൊ ഉമ്മയും പാപ്പയും ബാക്കിയുണ്ട് പിന്നെ ഓനും
എന്തൊക്കെയ ഇതുപോലെ വാർത്തകൾ ഓരോ ദിവസങ്ങളും വരുന്നതല്ലേ?
കേൾക്കാൻ പറ്റുവല്ലോ കാരണം പിന്നെ ഒരു കാമുുകി ഉണ്ടായിനി അവളിം കൊന്നു. അ എന്തിനാണ് അവളെ അവള് അവളെ വയ്ക്ക് വിട്ടാ പോരരുന്നോ?
അതെ
ഓള ജീവിതം കൊണ്ടു പോയ ആ അവനാനാ വേണം അവനാന്.
ഇപ്പത്തെ സൗകര്യങ്ങളുടെ ഇത് വെച്ചാണോ എല്ലാവർക്കും എന്ത് വേണമേിലും ചെയ്യാം. നുള്ള ആ ഒരു ഇതാ ചാണ് തോന്നല്ലേ നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തേക്കെ അപേക്ഷി ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലേ
പ്രശ്നങ്ങളും കാര്യ യ പിന്നെ ആളുകൾക്ക് ആ ജീവന്റെ വെല അറിയില്ല അതാണ് ആഹ് ഇന്ന് പിച്ചവെച്ച കുഞ്ഞിനെ ചില കൊല്ലാമടി കൊല്ലുന്ന ചില ഇതുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മക്കളെ കൊല്ലുഅ ഇതാണല്ലോ കേക്കുന്ന ചെറിയ പിഞ്ചു മക്കളെ ഏതായാലും കാലം ഓരോരോ ഇതാണ് കാലം എന്തുന്ന് കാലം ചെയ്യുന്നൊക്കെ ത് കാലത്തിനെ പറഞ്ഞിട്ട് കാര്യല്ല മനുഷ്യനെയാണ് പറയണ്ടത്
അതെ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള വാർ വാർത്തകളാ വരുന്ത്‌
നാ ദെൻ ഓരോ ദിവസം ഇന്നാളെത്തെപോലെ തന്നെ മക്കളെ മൂന്ന് മക്കളെയും പിന്നെ ഒരു ഉമ്മാനും നങ്ങളവിടെ അടുത്താണ് പിന്നെ കൊന്ന് മ് കൊന്നതാന്റ്‌റെ അമ്മളെ കു വെള്ളംണ്ടല്ലോ കൊളം ണ്ടല്ലോ കൊളത്തേക്ക് ത ആ തള്ളി വെ വണ്ടിയില് തള്ളി അങ്ങനെ ആ മരിച്ചു കുട്ടികൾക്ക് ച്ചി നീന്താനറിയാത്ത മക്കളല്ലേ ഒന്നും ചെയ്യാൻ കഴിയില്ല രണ്ടര ര രണ്ടര ന നാലര അഞ്ച വയസ്സായിട്ടുള്ള മക്കക്ക് ഉം ഓനെ ഇത തന്നെ വേറെരു ആ വേറെര് സ്ത്രീ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു
അതാ ഇപ്പ എല്ലാർക്കേ എന്തും ചെയ്യാം കൊന്നാലും കൊഴപ്പൊന്നുല്ല എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ്
ആഹ അതെ മ് പ്പ് പിന്നെ മനുഷ്യർക്ക് അറിയില്ല എന്താണ് ചെയ്യുന്നത് നമ്മള് ചെയ്യുന്നത് നല്ലതാണോ ആൾക്കാരെ ഇടയില് മാനം കെടന്നല്ലാതെ അതുകൊണ്ടര് കാര്യമൊന്നുമില്ലല്ലോ ആഹ് മനുഷ്യന്റെ മുഖത്തൊക്കെ മുഖത്തൊക്കെ നോക്കാം നമുക്ക് പറ്റാത്ത സാഹചര്യവും അപ്പൊ
ഒരുപാടെ സൗകര്യങ്ങളൊക്കെ വന്നൊണ്ടാന്ന് തോന്ന് കേട്ടോ ഇങ്ങനെ ഓരോ ഉണ്ടാവുന്നെന്ന് തോന്നു
ഇപ്പ തന്നെ കേസും കൂട്ടുമായി പോലീസ് പിന്നെയിപ്പം മുഖത്ത് വാർത്തയിലും കൂടി മുഖം കാണിച്ചു കൊടുക്കം മടിയായിരിക്കും ആ സ്ത്രീക്കൊക്കെ ആ ചെയ്ത ക്രൂരത തന്നെ എന്ത പറയുള്ളൂ നമ്മള് പിന്നെ ആ എന്തിനാണ് ചെയ്യുന്നത് ഒന്നും അറിയില്ല അത് അവനവനെ അമ്മള് അനുഭവിക്കുമ്പോഴ വേദന അറിയുള്ളൂ വേദന നമുക്കൊരു മുറി പറ്റിയാല് ഒരു കയ്യേമേൽ ഒരു ബ്ലേഡോ എന്തേൽ പറ്റിയാ അമ്മക്ക് അതിന്റെ വേദന എത്രയ ആയിരിക്കും അത് നമ്മള് ആലോചിച്ചാ മതി അന്നെ ചെറിയ പിഞ്ചു മക്കളങ്ങനെ ഓരോ ദിവസവുംന്ന് പറഞ്ഞ പോലെ ഓരോ വാർത്തകളാണ് കേക്കന്ന് വിശ്വസിക്കുന്ന
കേക്കണുണ്ട് അതെ ത് അമുക്ക് ഒരുപാട് വിഷ മുണ്ടെ കുഞ്ഞിനെ ഒന്നര വയസ്സല്ലേ ഉള്ളു ന്നും അറിയിത്തില്ലല്ലോ ഇതിനെ എന്താണുള്ളത്
ആ അതെ ഈ ലോകം എന്താന്നൊ ആഹ ഈ ലോകം എന്താന്നൊ ഒന്നും അറിയില്ല എന്തിനാണ് പിന്നെ ഇ ഒന്നു അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നങ്ങ ചെയ്ത മറ്റേ മോക്ക് ആക്കെ എങ്ങനെ യാലും മക്കള് മക്കൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയൂല്ലല്ലേ ഇത്ര വലിയ ആൾക്കാരാണെങ്കിലും ആ സമയത്ത് നമക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല അവര് കാട്ടിയാല് കാട്ടുന്നത് സഹിചെനെല്ലാതെ ഏതാലും ദൈവം കാക്കട്ടെ
അതിന്റെ ദേഹത്ത് ഇത്രയും മുറിവുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സ് വന്നല്ലേ
ആഹ അതെ എങ്ങനെ മനസ് വന്നു ഇത്ര നോക്കി വലുതാക്കില്ലേ അപ്പൊ ആ ഒരിത് എങ്കിലും ചെയ്തുകൂടെന്ന്
അതാണെങ്കി ഒരാളോട് പറയാൻ പോലും പറ്റത്തില്ല കുഞ്ഞിനെ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു അല്ലെ
ആ അതെ അതെ എ എന്താ എന്താ പി പറഞ്ഞത് പിന്നെ എന്തോ പറഞ്ഞല്ലോ
ആ കൈ രണ്ടും ഉടിഞ്ഞു എന്ത് പ്ലാസ്റ്റക്കിട്ട് ഹോസ്പിറ്റല അങ്ങനൊരു ആശുപത്രിയിൽ അങ്ങനെൊരു വാർത്തയും കണ്ടായിരുന്ന ഇങ്ങനെ ആശു
ആ
അതിന്റെ കൈഒക്കെ കെട്ടി വെച്ച്
കെട്ടി വെച്ചക്കാണ് എന്താ പറ അത അനുഭവിച്ചുല്ലേ
അന്ത്
മന്നയാണ് അങ്ങന തന്നെ എല്ലാ ആർഥവും
അത് ഇന്ന് വരുന്ന വാർത്ത അല്ല നാളെ വരുന്നത്
ആ യൂട്യൂബർ പിന്നെ ഒരു യൂട്യൂബർ ഉണ്ട് റിഫ മെഹനാസ് എന്ന് പറഞ്ഞ കേട്ടിന്ന നിഫാ
ഉമ്മ്
കുറച്ചു കാലം ഓള്ളു വാർത്തകളായിരുന്നു ഇതേപോലെ ഓ ഗൾഫ് ഗൾഫ് ക്ക് കൊണ്ടുപോയി അവനോണ്ട് എന്തെങ്ങനെയാണ് മരിച്ചാതാണോ കൊന്നതാണൊന്നും അറിയില്ല
അതെ ഓരോ പുതിയ പുതിയ വാർത്ത വരുമ്പോ എല്ലാവരും അതിന്റെ പുറ അപ്പോ പിന്നെ പഴയ വാർത്തയെക്കുറിച്ചൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല
ഒക്കെള്ളായിരുന്നു ഏതായാലും ഉമ്മാക്കും ഉപ്പാക്കും പോയി എന്നാ ശേരിട്ടോ പിന്നെ വിളിക്കാം
ആഹ ശരി